ആഹ്
കേക്കുണ്ടോ?
ആഹ് കേക്കുണ്ട്. കേൾക്കാ പണി ആയിരിക്കും, റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട്. മഴയാവുമ്പോഴേ സുഖാണ് അങ്ങനെ റാഹത്തായിട്ട് പോകുന്നു.
ആഹ് എവിടെ സ്ഥലം ഏയ്‌ മഴയൊന്നും ഇല്ല. സ്ഥലം എവിടെയാ, ആഹ്.
ഇവിടെ ഒക്കെ നാട്ടിൽ തന്നെയാണ്.
ഏഹ് എന്താ ചോറും കൂട്ടാനൊക്കെ ആയോ?
ചോറും കൂട്ടാനും ഒക്കെ. ഉമ്മയുണ്ട് അടുപ്പത്ത് വീട്ടുക്ക് പോകുന്ന നാട്ടിനേ കെട്ടിച്ചു വീട്ടീന്ന്. പിന്നെ വീട്ടിലത്തും പിന്നെ നമ്മള് എടുക്കും നമ്മളല്ലാത്ത പണിയൊക്കെ നമ്മൾ കേടുത്ത മ്മ അടുപ്പത്തക്കന്ന മ്മ ന് ക്കും
ആഹ് അപ്പൊ പിന്നെ ഫ്രീ ആയിരികാ ലോലേ
ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കുകയാണ് ഏ ട്ടത്തിയാളൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ങ്ങനെ ര സാ യിട്ട് എല്ലാരും ഉണ്ടാവുമ്പോളേ നമുക്ക് ഇവിടെ വെള്ളിയാഴ്ച സ്കൂൾ മദർസൊക്കെ ഒയി വാണ് സ്കൂൾ മദർസെ വെള്ളിയഴ്ച ഒയ് വാണ്
ആ ഒഴിവായിരിക്കുംല്ലേ വിടെന്നാ വെള്ളിയാഴ്ച ഉണ്ട് ശനി ഞായറും ഒഴിവാണ്
അതെ
ആഹ എ
ശനിയാഴ്ച സ്പെഷ്യൽ ഇന്നിപ്പോ വെള്ളിയാഴ്ചല്ലേ അപ്പം ചോറണ്ടാക്കി നെയ്ച്ചോറും ചിക്കന ഒക്കെ ഉണ്ടാക്കി പിന്നെ പണിക്കാരുണ്ട് നമ്മള് വീട് പണിണ്ട്
ആഹ ആ അപ്പൊ അതിന്റെേതായ തെരു ക്കകളും ഉണ്ടാവുംല്ലേ എത്ര കുട്ടികളാണ് എന്ത് കുട്ടികളാണ് ആ വലിയതായത അതോ ചെറുതാ
ഒരാള് ഒന്നിലാണ് സ്കൂളില് മദർസില് രണ്ടില് ഒരാള് മൂന്ന് വയസ്സായിട്ടേള്ളു
ആ ആഹ് അപോഏകദേശം ഒരേ പോലൊക്കെ തന്നേണ് രണ്ടാളും
അതെ ഹ് ഹ് ഹ് ഇപ്പ ഇബടാവുമ്പോ പിന്നെ ഒയിഞ്ഞണ്ട് പോവും കുട്ടികള ഉള്ളോണ്ട് അങ്ങനെ കുട്ടികളെപ്പൊ കളിയിലാണ് പോകും ബടെ അവിടെ ആവുമ്പോ പിന്നെ നമ്മള മു ഒപ്പണ്ടാവും ഇവിടെവുമ്പോ പിന്നെ ഓലി ഇങ്ങനെ ഓലെ കളിയിലായിട്ട് ഇവിടെ ഓലള്ളത് അറിയന്നല്ല ഞാന്
എനിക്ക് അഞ്ചു വയസ്സായരു കുട്ടിണ്ട് മൂന്ന വയസായരു കുട്ടിണ്ട് അങ്ങനെ രണ്ടാളാണ് ഇല്ലെല്ലാ മാറ്റുന്ന ഏ ആഹ് എൽ കെ ജിയിലാണ് മൂത്താള് മറ്റാള് ദാ വിടെ കളിക്കണണ്ട് ആഹ്
ഹാന്ന് ഓലിക്ക്ന്ന് പോ പോവല്ലേ
ഓല്ക്ക് വെള്ളിയാഴ്ചണ്ട് എന്താ ഇവിടെ ശനീഞായറും മാത്രൊള്ളൂ ലീവ് വെല്ലിയോള് പോയിക്ക്ണു അവള് ഇന്നപ്പോ ബഷീർദിനായിട്ട് അതിന്റെ പരിപാടീം കാര്യങ്ങളൊക്കേണ് അപ്പ അയിന് വാണ്ടി പാത്തുമെക്കായി ഒരുങ്ങിപ്പയിക്ക്ണു ആഹ് എന്താവുന്നൊന്നും അറിയില്ല
വലുത് ഞ് നാളേക്കാരം സ്കൂൾ തൊറക്കണ അന്നേക്കാരം കഴിഞ്ഞട്ടേക്കാരം കഴിഞ്ഞ
ഇന്നേന്ന് ശരിക്കിത് പക്ഷെ ഒല്നീപ്പോ ഞായറാഴ്ച സ്കൂള ലീവലേറഞിട്ട് ഇന്നാക്കിക്കാണ് പരിപാടി ആ ആഹ് ശനിയായ്ചേണെയ് പിന്നെ വേറെന്തെല്ലാം വിശേഷം
വിശേഷം ങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കായോ
ഉച്ചകത്തെ ഫുഡേ ബീഫ അടുപ്പത്ത് ചോറ് വക്ക്ണു പിന്നെ കറി ണം പണിയെലാംണ്ട് അപടേല് ഇങ്ങനെ ജസ്റ്റ് കുറച്ചേരം ങ്ങനെ ഫ്രീ ആയിരിക്കാലോ കര്തിട്ടെയ്
എടക്കപ്പമ്മക്കും വേണ്ട ഒര് റെസ്റ്റ് എപ്പഴും ഇതന്നെലെ ഒരു പണിയാവുമ്പോ
ശരിയാവൂല്ലല്ലോ
മക്കള് പോകുമ്പോ മക്കള് പോകവോള്ളൊരു മണ്ടിപ്പാചി
ആ പിന്നെ ഫ്രീ ആയിരിക്കും
പിന്നെ പോയി കഴിഞ്ഞാ ഒന്ന് കുറച്ചേരിരന്നിട്ടേ പിന്നെ ബാക്കിള്ള പണി ന്നികാൻ കഴിയുള്ളൂ അതങ്ങനതന്നെ വെടിയേ അത പിന്നെ നമ്മക്ക് മറ്റൊരു ആയാസം ഉണ്ടാ കഴിഞ്ഞാല് ഇര്ക്കാന്ന്ള്ളത്ണ്ട് പക്ഷേ കൊചേരം നി
ഇന്നാലും ഞമ്മക്ക് കൊറച്ചേരയിരന്ന് ന്നയിഞ്ഞാ രസല്ലേ ന്നാലലൊള്ളൂ പള്ളിക്കാലത്ത് ഇൻട്രസ്റ്റ് വരിഅ അല്ലെങ്കി പിന്നെ ഇൻട്രസ്റ്റ് ണ്ടാവൂല പിന്നെ വേറെ എന്തെങ്ക വിശേഷം ആണോ ആഹ്
ഹസ്ബൻ്റഒക്കെ നാട്ടിലിഇണ്ടേക്കും ആ ന്റെ നാട്ടിലാണ
ആഹ് ആ ഇന്റതും നാട്ടിതന്നേണ് പിന്നെ അവിടെ മഴീം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്ണേ
മയണ്ട് രാവിലെ മയണ്ട് ചാറൽ മയണ്ട്
ആ ആ ആഹ് താത്താക്കൊക്കെ എത്ര കുട്ടിയാളാണ്
താത്താര് അഞ്ചാള്ണ്ട് ഇനിപ്പ ഇബടളോര്പ്പോ രണ്ടാളൊള്ളൂ അഞ്ചു ആ ഇങ്ങളഞ്ച് പെകുട്ടിയാളാ ഇമ്മാക്ക് ആകുട്ടൃയാളില്ല
ആ ആഹ്
അപ്പം പിന്നെ താത്താര് രണ്ടാൾ ഇവിടെ ഇണ്ട് പോ വന്നണ് ഒരാക്ക് രണ്ടുട്ടിയാളും ഒരാക്ക് നാല് കുട്ടിയാളുണ്ട്
ആഹ ആഹ് ഇവിടെ ഞങ്ങള് രണ്ടാളൊള്ളൂ ആഹ് ഇബടെ ഹസ്ബൻ്റിന്റെ വീട്ടില് രണ്ടാളൊള്ളു ആ അപ്പൊ രണ്ടാളും ഒപ്പം കല്യാണം കഴിഞ്ഞതാ രണ്ടാൾക്കും നാല് കുട്ടിയളും രണ്ട കുട്ടികളും ഉണ്ട് ഇല്ല പോയിട്ടില്ലേയ് ഞങ്ങളൊരു വീട്ടി തന്നെയാണ് ആഹ് പിന്നെ വേറെണ്ടന്വിശേഷം ഏയ് അങ്ങനെന്നുല്ല ആാ കുഴപ്പൊന്ന ഇവിടുന്ന്കൊറച്ച അങ്ങട്ട് പോയികയിഞ്ഞാ അങ്ങനെണ്ട് ഇവിടെ ഒരു കെളോം കാര്യങ്ങളൊക്കെണ്ട് അയ്ല്ങ്ങനെ നറയുംന്നല്ലാതെ വേറെതൊന്നുംല്ല
വെള്ളം നിക്ക്ണ സ്ഥലൊക്കെ മഴയാകുമ്പം നമ്മ
ആ പേടിയാണ് മഴ അങ്ങനത്തെ പ്രശ്നം ഇവിടെല്ല ഒര് കൊളത്തിന്റെ ഒരിത്ണ്ട് അല്ലാതെ വേറെ പ്രശ് ശ്ണൊന്നുല്ല
കുട്ട്യാള് വള്ളത്ത്ക്ക് പോണത് ശ്രദ്ധി
ആഹ് അത് ശ്രദ്ധിക്കണം കാരണം നറയെ വെള്ളാണ് അത് നീന്തലും കൂടി അറിയാത്ത ഞങ്ങളും
ആ നീന്തലറീല കൊളം അട്ത്ത്ണ്ടായിട്ടും നീന്തി പഠിച്ചാനും പോയില്ലേ
നീന്തി പഠ്ച്ചാനായ്ട്ട് ആവശ്യംല്ലതെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ആ ഇവിടെ വന്ന് കഴിഞ്ഞപ്പളാണ് കൊളംതന്നെ കാണ്ന്നത് അത് വരെ അതെന്നെ കണ്ടിട്ടില്ല അപ്പംപിന്നെ പഠിക്കാൻള്ളെ ഇൻട്രസ്റ്റ് ഇണ്ടാവൂല്ലല്ലോ പേടിയാണ് അതോണ്ടാണ്
പേടിയോണ്ടാണ് ഇനി ആയല്ലാത്ത സ്ഥലൊക്കെ ഇണ്ടെങ്കി
ആഹ് ഇത് ഫുള്ള് ഒരേ ആഴത്തിൽ കെടക്കല്ലേ അപ്പൊ പിന്നെ പറ്റൂലല്ലോ
അപ്പംപിന്നെ പറ്റൂല ആയംല്ലാത്തെ ഞമ്മളെ ഇവിടെ ചെറിയൊരു കൊളംണ്ട് കുട്ട്യാക്ക് പഠിക്കാനായിട്ട് പറ്റിയൊരു കൊളം ആഹ് ഇത് പള്ളിക്കൊളം മാതിരി വല്തേയ്ക്കാരം
ആഹ് ഇത് വല്ല്യ കൊളാണെ ഒരു മൂന്നാല് ആനാള് മുങ്ങ്ണത്ര ആയംണ്ട്
അതെ അപ്പംപിനെ കുട്ട്യാളെനല്ലോം ശ്രദ്ധിക്കണ്ടി വരുംല്ലേ
മ് ആ അത് വേണം അലക്കാൻ പോകുമ്പോ കൊഴ പ്പല്ല പക്ഷെ അല്ലാതെ കുട്ടികളി കൊണ്ടൊക്കെ ആവുമ്പെ ഭയങ്കര റിസ്ക്കാ ഉം ഇവിടെ എല്ലാർക്കും അറിം ഞങ്ങളിപ്പം ഈ വന്നതല്ലേ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് മാത്രം അറിയാത്തൊള്ളൂ ബാക്കിള്ളോലൊക്കെ പിന്നെ ആ കാണ്ന്നതല്ലേ ഇഞ്ഞ് മെല്ലെ മെല്ലെങ്ങനെ പഠിക്കണ്ടി വരും അല്ലാതപ്പം ആഹ് ഞ്ഞ് അഥവാ കാല് വഴിക്കി വീയൊക്കെ ചെയ്താല്
ആ
എന്താവാന്ന് പറയാൻ പറ്റൂലല്ലോ
ആ മക്കളെ കാര്യം തന്നെ മക്കളെനല്ലോം ശ്രദ്ധിച്ചോണ്ടി അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആവുമ്പോ പേടിയാണ് നമ്മൾ ഇവിടായിട്ടില്ല കൊറ്ച്ചാണ്ട് പോവണം എന്നാലും നമ്മള് ഇതങ്ങനെ എല്ലാരും കൂടുമ്പോ നമ്മ കുട്ടിയാളെ കൊണ്ട് പോകാനാണ് അങ്ങനെ
ആ ഇവിടെ അട്ത്താണ് ര ഇപ്പറത്തെ വീടിന്റെ നേരെ താഴെ ഇവിടെ മൂന്ന് വീട് ഒരിടത്തിലാണ്
അതെ
പ്പാരുംമൂത്താപ്പാരും ആയിട്ട് ഒറ്റതിലാണേ താഴെ ഒരു കോള്ളവും അങ്ങനെ പിന്നെ വേറെന്തൊക്കെ വിശേഷം ഉം
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
വേറെന്താ നല്ല വിശേഷാണ് സുഖം ഉച്ചക്കുള്ള ഫുഡ്ടൊകെയി അവിടെ ആയിട്ടുണ്ടാവില്ലേ പത്തുമണിക്ക് എന്തെലും കഴിക്കോ
പത്ത് മണിക്ക് അങ്ങൊന്നുല്ല വേണെങ്കി കഴിക്കാ ബാക്കിയുള്ള കാലത്തൊക്കെ ഉണ്ടാവും
ഇവിടെ പത്ത് മണി ശീലുണ്ട് രാവിലെ ഏഴ് മണിക്ക് ചായകുടിക്കുന്നോ അപ്പം പിന്നെ പത്ത് മണിക്കും കഴിക്കും ഉം ആഹ് ഇത് രാവിലെ ഏഴ് മണീന്ന്ണ്ടെങ്കിൽ ചായ അകത്താവും ഉം പിന്നെ കുടെ
ഇഞ്ഞ് അങ്ങനെ എന്തേലും ഒക്കെ അല്ല അത് വ വേറെ കോള് വരിണ്ടാവും
ആ ആ പിന്നെ വേറെന്തൊക്കെ വിശേഷം ആഹ് അതെ അതെ അഹ് കുളികയിഞ്ഞോ ഇപ്പംല്ലല്ലോ കുളി കഴിഞ്ഞിട്ടില്ലല്ലോ
ഇല്ല ഞാന് മിഷേല് സാനം മിഷേലിട്ട് ട്ടാണ്ട്ങ്ങനെ നിക്കെയ്നി അപ്പം ഒണക്കിണ് കുത്തി ഇടിച്ച് ചിക്കണങ്കിഞ്ഞ് സ്ഥലം കണ്ടുപിടിക്കണം
ആഹ് ഉണങ്ങി കിട്ടണ്ടെല്ലേ മഴ കാരണം
ഒണങ്ങി കിട്ടാനാണ് പണി അം മിഷേനിലിട്ട് ഉണക്കിയാ പിന്നെ നമ്മുക്ക് എവിടേലൊക്കെ എന്നാലും ആവെയ്ല് ഇങ്ങട് തട്ടാഞ്ഞാൽ ഒരു സുഖം കിട്ടൂല
ആഹ് അതൊരു സ്മെല്ലാരിക്കും വെയിൽ ട്ടിറ്റില്ലെങ്കിൽ കറക്റ്റയി വെയിൽ കൊണ്ട് ഒണങ്ങിയാ ആഹ് ഒരു പ്രശ്നത്താണ് അയ്ന്
വെയില്ഇങ്ങട്ട് തട്ടാഞ്ഞാലും കെതെടാ ന്നാളെ ഇനിക്ക് പിന്നെ ഇവിടെ ആവുമ്പോ എല്ലാര്തു ഉള്ളതല്ലേ പ്പോ ഇന്നൊക്കെ ആവുമ്പോ എല്ലാരതും ഇണ്ടാവുമ്പളേ സ്ഥലല്ല അവിടെ നമ്മളെ കെടിച്ചോടുത്ത് പോകുമ്പോ അവിടെ ഇതൊക്കെ ഉണ്ട് പിന്നെ പ്രശ്നല്ല
ആഹ് എല്ലാഴ്ചയും പോക്കോ വീട്ടിക്ക് അതോ
ഇല്ല ഒഴിവ് എടുത്ത് തോന്നണു
ആ ഹാ അപ്പഴട് പോരുല്ലേ
പോരും അപ്പൊ എല്ലാരും ഉണ്ടാവുമ്പോ അങ്ങനെ കൂട്ടത്തിൽ പോരും
ആ അല്ല എല്ലാരും ആവുമ്പോ രസാണ് കൂട്ടത്തില്ല് ആൾ
ഇപ്പം എല്ലായിചെലൊന്നും വരാൻ കഴൂല അതിന് ഇവിടെ അടുത്തന്നെ വലിയ ദൂരൊന്നും ഇല്ല അടുത്ത് തന്നെയാണ് വീട് ആ ഒരങ്ങാടിൽന്നെയണിച്ചാ കൊറച്ചാണ്ട് റോട്ടിന് കുറച്ച് പോരാണ്ട്ന്നുള്ളു പിന്നെ
ചാടെ
ആ സ്കൂളടെ എപ്പോഴും ഇങ്ങനെ പോയി പോരാ എളുപ്പാണ് നമ്മളവിടെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് കേറ ഇറങ്ങാന് ക്കേറാനൊക്കെ പറ്റിയ സ്ഥലാണ് അതോണ്ട് കൊഴപ്പില്ല അപ്പൊ പിന്നെ എന്നും വരില്ല ഇടക്കിടക്ക് വരും വിടു പണി എടുക്കണോണ്ടെ ഇടക്കിടക്ക് വെരും കണ്ടു പോവുമ്പോ ഇവിടെ ആഹ് വീടു പണി ഉണ്ട് നമ്മളവിടെ ഏകദേശം കേറാൻ ബില്ല കേയറണംന്നുണ്ട് അതിനുള്ള
ആ ആ
ഞമ്മള വീടല്ല എന്റെ വീടിന്റെ എന്റെ വീട് പൊലിച്ചതാണ് തറവാട് എങ്ങനാ
ആ ഹാ
കേൾക്കണില്ല എന്ത എന്താ പറഞ്ഞെ
അഞ്ചാമത്തെ ആളായിക്കോല്ലെ നിങ്ങള് അഞ്ചാമത്തെ മോളാണോ നിങ്ങള് ആ ആഹ് ആഹ്
വലുത വലിയത് വല്യൊക്കെ അഞ്ചാളുണ്ട് രണ്ടാമത്തോക്ക് മൂന്നാളുണ്ട് മൂന്നാമത്തോക്ക് രണ്ടാൾ രണ്ടാ മത്തോക്ക് നാലാൾ അഞ്ചാമത്ത ഓക്ക് രണ്ടാൾ അങ്ങനെ എല്ലാരുംപാടെ കൂടുമ്പോ വല്യ
ഇമ്മൊക്കെ എവിടെ
ഇപ്പ ഞാൻ ചെറ്പ്പ ഉപ്പ ഉപ്പല്ല്യ ഉമ്മണ്ട്
ആഹ് ഉമ്മെവ്ടെ
ഉപ്പല്ല ഉമ്മ ഇവിടെണ്ട് അതന്നെ ഉമ്മണ്ട് അടുപ്പത്ത്ണ്ട് പണിക്കാർക്ക് ചോറും കൂട്ടാനും ആക്ക്ണ് ഏട്ടത്തിയാളുണ്ട് ഞാപ്പം തിര്മ്പട്ടേച്ചാണ്ട് ഞാന് ഇങ്ങട്ട് പോന്നതാ ഫ്രീ ഒന്നല്ല ഞാ തിരുമ്പാള്ളത് ഞാന് ഇട് നോ കി മുറ്റക്ക അടിച്ചുരിയാണ്ട്.
ആഹ ആഹ അ അത് ആ നതുമരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയി നേരരിക്കാം.
നമ്മള അവിടൊ എതാലും ഒഴിവ് ഉണ്ടാവുലലോ. ല്ല ഫ്രീ ആവൂല എന്നാലും കൂടി കൊടുക്കും. ഇല്ലല്ലഅവിടെ ഞങ്ങള് തോന്ന ഫാമിലിയാ.
ആഹ് ആ് അവിടെങ്ങനെ നേരത്തെ പണിയും. കാര്യങ്ങളൊക്കെ കഴോ?
ആഹ് കുട്ടികള് പോയിട്ടേണ്ട് കാര്യമായിട്ട് തന്നെ ഇറങ്ങുള്ളു. അത് വരെ മദ്രസ പോലും ചായ കടിം ചായ കുടിച്ചണകി ഒര് പത്ത് മണിയാവും. ആ ഒല് ആട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫ്രീയാ ചെറുതിനെ അങ്കൽവാടിയിലും ആക്കും. മറ്റള് സ്കൂളിൽ പോകും. അപ്പൊ പിന്നെ ഇന്ന് കഴിഞ്ഞിട്ട് കുറ ചേരം ഒന്ന് ഇരുന്നാണ്ട് പിന്നെ പണിയാട് എടുക്കും. പിന്ന അപ്പൊ അവിടെ ആകുമ്പോ എല്ലാരും പാടൊ കുടുംബം മേ കയ്യല്ലോ. ഓരോരുത്തർക്കും ഓരോ പണിയാണ്ട് ഏറ്റാ പിനൊ
ആഹ്ങ്ങനെവുമ്പം സുഖംഇവടിം ഞങ്ങന തന്നെ ഒരു ദിവസം ഒരാള് എടുക്കും. പിറ്റേ ദിവസം മാറ്റോ ആള്ള് ഇടുകും. ങ്ങനെ എന്നാ ഓക്കെ എന്നാ ശരി ആഹ ശരി.
ഇ ഒരാള് പിന്നെ മുറ്റം അവനാന്റെ തിരുബല് പിന്നൊ അവനാനൻ
ആ അതിപ്പോ അങ്ങനെ ചെയ്യണ്ടേ ആ എന്നാ ഓക്ക ന ആ എന്നാ ശരി ആ ഓക്കേ. ഉ ഉ